ഹലൊ
ആ കേകുന്നിലെ
ആഹ് കേക്ന്ന്ണ്ട്
എന്താ പരിവാടി
എന്താ ഒന്നുല്ല്യ വെറ്തെങ്ങെനെ ഇരിക്കാരുന്നു എന്താ പണികളൊക്കെ കഴിഞ്ഞൊ മഴയണ്ടയ് മഴന്ന് വെച്ചാല് നല്ല മഴ ആയിട്ടില്ല രാവിലെ നല്ല മഴ ണ്ടാരുന്നു ഇപ്പങ്ങനെ പാറ്റിയോണ്ടിരിക്ക്ണ്ട്
ഇപ്പ നല്ല മഴണ്ട് ഇങ്ങട്
അതെ ഇന്നലെല്ലല്ലോ ഇന്നലെ നല്ല വെയിലായിരുന്നില്ലേ
ആഹ് ഇന്നലെ നല്ല വെയിലെന്നു ഇന്ന് ഇന്നൽതീന് പകരാണ് ഇന്ന് മഴ മയ പൈതങ്ങനെ താണ്ല്ലേ മയ പൈതാല് മയ ക്കൊരു ഒരെടെങ്ങേറുആണ് കൊറേ നേരം മഴ പെയ്താലും
ആ ഒരു മൂഗതേണ്നൊക്കെ പറീണ പോലെ
ലങ്ങ്ട്ടും ആ ച ചായുടി കയിഞ്ഞു ഇഞ്ഞി ചോറും കൂട്ടാനും വെക്കാനപ്പൊ പണില്ലേ
അതെ ആ ആ എന്തേരുന്നു കടി ചായക്കൊക്കെ ഇല്ല ഇവിടെ ചോറൊന്നും ആയിട്ടില്ല ഞാൻപ്പന്റെ വീട്ടിലാണ് അപ്പൊ പിന്നെ
ആ അപ്പൊ പിന്നെ ഞമ്മള് വെക്കേണ്ട ആവശ്യല്ലല്ലൊ അവടെ ഞാനും ന്റെ വീട്ട്ന്ന് ന്നലെ പോന്നത് ഇന്നലെ ഞാനവടെന്നു മദ്രസ് ണ്ടായതോണ്ട് ഞാനേ രാവിലെ പോന്നു കേക്കുന്നില്ലേ കേക്ക്ണ്ല്ലേ ഓ ക്ക്ണില്ലേ റേഞ്ച് പോയി തോനുണ് ആ ഇപ്പ കേക്ണ്ട് നേർത്തെ കേട്ട്ല എന്ത പിന്നെ പിന്നെ ല്ലേ ന്നലെ ഞാന്റെ വീട്ടിലെന്നു ഞാൻ ഇന്ന് ഇന്നലെ വൈകുന്നേരാ പോന്നത്
അതെ
ആഹ്
അപ്പൊ ഇന്ന് സ്കൂളൊന്നും ഇല്ലണ്ടോ
ആഹ് നിഷ അങ്ങനെ സ്കൂളില്ല ആഹ
ആ ശരി
മുഖറായിട്ട
ആഹ ആഹ
മദ്രസുണ്ട് മദ്രസ ഉണ്ട് ഉ ഉന്നര ഉണ്ടായിത് ഉന്നനത്തെ മദ്ര ആ
അതെ മക്കളൊക്കെ എത്ര ആളാ
മക്കള് രണ്ടാള് വലുത് രണ്ടാം ക്ലാസ്സിലും ചെറുത് എൽകെജി ആണ് എന്ത രാവിലേയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയെ
രാവിലെ ഇന്നലെ രാത്രി ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് കൊടുത്ത ഫുഡ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു ഇപ്പ രാവിലെ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല എല്ലാർക്കും കഴിക്കാന ഇണ്ടായിനു
ഓ മ
അത അങ്ങനെ കഴിച്ചു ഏ മന്തി ഉണ്ടായിരുന്നു മന്തി ഇന്നലെ രാത്രിന്നെ കഴിഞ്ഞു ന്ന് ഇന്നലെ രാത്രി തന്നെ കഴിഞ്ഞു പിന്നെ പൊറാട്ടയും ബ്രെഡും കടായി ഒക്കെ ഉണ്ടായിരുന്നു
ആഹ കൊറച്ച പിന്നെ പറയാ
ആഹ ആഹ അതെ അനെ പിന്നെ എന്ത മക്കള് എന്നിട്ട് മോള് മദ്രസ മോളാ വലിയ ആള്
ആഹ മോളാണ് അല്ല വലിയ ആള് വലിയ ആള് മോന് ചെറുത് മോള് അങ്ങനെ ആ മോന് മദ്രാസ്ൽ പോയി ചെറുത് ക്കജില്ല
ആഹ ആഹ ആഹ് ശരി
വറ താനം പോണം മദ്രസക്കൊക്കെ ന ആഹ ശരി എന്താ റേഞ്ച് ആണോ
അല്ല അവർക്ക് വെള്ളിയാഴ്ച എടുക്കാറുണ്ട് ഉസ്താദ
ആഹ അതോണ്ട് പിന്ന
ആഹ അപ്പൊ പിന്നെ അങ്ങനെ പോന്നതാ വീട്ടിലോട്ട്
പി അങ്ങനെ ആത്മാളന്ന് പറഞ്ഞോ പിന്ന എല്ലാ എല്ലാർത്തും ഈ വെള്ളിയാഴ്ച മദ്രസ ഉണ്ടായാണ്ട് ഞായറാഴ്ച ലീവ് കൊടുക്കാണ് പറയണണ്ട് തമസ്യില്
അതെ ആ നമുക്കിപ്പോ ഇവക്കിപ്പോ കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ മൂന്നില് പഠിക്കണംഅങ്ങനെ മദ്രാക്ക് ലീവ് കൊടുത്തിരുന്നു മൂന്നിലല്ലേ നാല ഇപ്പൾ അഞ്ചില മദ്രാ ശല നാല് പഠിക്കണെന്നും അങ്ങനെ കൊടുത്തിരുന്നു അപ്പൊ അഞ്ചന്നും കൊടുത്തു
അങ്ങനെ കെട്ടടളൈസൊക്കണല്ലേ
സുഖണ് ഒരു ദിവസെങ്കിലും ശക്ക് വന്ന നക്കല നമുക്ക് ശനാഴ്ച പ ആ ഇപ്പൊ ചെറിയ മോളെ അംഗനവാടിചേർത്തിട്ടോ അല്ലെങ്കി പിന്നെ ശനിയാഴ്ച മാദ്രാസ ഇട്ടിട്ട് ഞാൻ വരാറുള്ളത്
ആഹ അങ്ങത് വല്യ ആവുന്ന സ്കൂളിൽ ഉണ്ടാവൂല അതൊരു ബുദ്ധിമുട്ടാണ്
അതാണ് അങ്ങനെ കൊടുക്കണേ നന്നായിരുന്നു അവർക്ക് പിന്നെ വെള്ളിയാഴ്ച സ്കൂൾ ഇട്ടിട്ടാണ് പോന്നാല് പിന്നെ ഞായറാഴ്ച
ആാഴ്ച വൈകേരം പോ രാവെ അടുത്താള രാവിലെ പോരാ
ആഹ അതെ പിന്നെ പത്ത് മണി പത്തരക്കല്ലേ സ്കൂള് അപ്പൊ ആഹ്ഹ അതെ ഇത്തേക്ക എന്താണ്ടാക്കണ
സാധാ ചോറ് മോര് കൂടാൻ എന്തേലും ഒണ്ടാക്കണം
ആഹ ആഹ ആ് ശരി വീട്ടിലെല്ലാവരും ഉണ്ടോ
ആഹ് ഞാനും ഹസ്ബൻഡും രണ്ട് കൊച്ചുകുട്ടികളും ഞങ്ങൾ വാടക വീട്ടിലാണ് വർഷമായി പിന്നെ അധികം
ആ ആഹ് അതുശെരി വീട്ടിലും കൊറേ ആളുകൾ ഇണ്ടാവുമില്ലേ
ആ ചെറിയ വിട്ടാണ് ചെറിയ വിട്ടാണ് ആക്കെ ഒരു റൂമേയുള്ളു
ആഹ് ആഹ് പിന്നെ കുറ്റകളെയൊക്കെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് വിട് പണി എന്തെല്ലുമുണ്ടോ
ഒന്നും ആയിട്ടില്ല
പിന്നെ ആഹ ആഹ ഓക്കെ ആയിക്കോളും അതൊക്കെ ആയിക്കോളൂ അയിന്റെ ടൈം ആവുമ്പോൾ ആഹ അല്ല എല്ലാത്തിനും ഓരോ ടൈം ഇണ്ട്
ആ അ ചിലൾക്ക് അങ്ങനെ കാത്തിടുത്തേണ്ടേ വരും
ഉം ഉം എത്ര വർഷ ആയിപ്പൊ മാരേജ് കഴിഞ്ഞിട്ട്
ഞങ്ങൾ എട്ട് വർഷമായി ആ അവിടെ എത്രായി
എന്റേതെപ്പോ പതിനൊന്ന് വർഷമായി ഞങ്ങൾക്കിപ്പൊ വീട് പണി നടന്നോണ്ടേരിക്കാണ് ഏകദേശം ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അടിയിടുന്ന പണിയൊക്കെയാണ് ഇപ്പോ റബീഹുലവ്വലൊക്കെ ആവുമ്പോഴേക്ക് ഇൻഷ അല്ലാഹ് വിചാരിക്ക
ആഹ് ഉം വീടു പണീന്ന് പറഞ്ഞ ആയികിട്ടണങ്കിലെയ്
അറിയ അതാ പറഞ്ഞതെയ് ഇൻഷാ അല്ലാഹ് ഒക്കെ ആയിക്കോളും ഔ പറയാണ്ടോ വീട് പണിക്കൊക്കെ നമ്മളെയ് എത്ര പൈസ സ കയ്യിൽ കരുതിയിട്ടും കാര്യോല്ല
കിട്ടിയാലും ലോണ് ട്ത്ത് പോവും ലേ
ലോ-ൺ മ്മക്ക് അത് ഭയങ്കര പേടിയ കാരണം അത്ങ്ങട്ട് വീടി കിട്ടൂല ന്നുള്ളൊരു ടെൻഷനേയ്
അത് ഞമ്മക്കു ഞാനാ പറയുന്നേ എല്ലാരും
ആഹ് അഹ് കയ്യൂല അഹൊന്നും എടുത്താല് വീട്ടാൻ കഴൂല്ലെയ് അപ്പൊ പിന്നയി്മക്ക് പടച്ചോൻ കാത്ത് ആഹ് അതേയ്
വീട് കേറണങ്കിൽ എന്തായാലും
ഉം പിന്നെ ആ ലോൺ എടുത്തിട്ട് കാര്യമില്ല നമ്മുക്ക് വീട്ടാനും കഴിയണ്ടേ? ഈ ലക്ഷങ്ങളൊക്കെട് എടുത്തിട്ട് എങ്ങനെയ നമ്മളൊക്കെ വീട്ട എനിക്കറിയുല്ല.
നമ്മളുടെ കൈയ്യിലെ മൊതല് പ പണ്ടം എന്തെങ്കിലും
ആഹ് അതൊക്കെ അതൊക്കാവു നമ്മുക്ക് കൊറെയൊക്കെ വീട്ടിട്ടും വീടുമ്മേക്കൊക്കെ കേറ്റിയാൽ നമുക്ക് സമാധാനം ആണല്ലോ നമ്മുടെ അടുത്തുനിന്ന് പോയാലും നമ്മുക്ക് ക്യാഷ് ഇ കിട്ടാ കടം വരില്ലല്ലോ അവിടെ.
അതെ.
അതന്നൊരു സമാധാനം.
അതെ. ഹസ്ബൻഡ് എന്താ ജോലി പറഞ്ഞത്?
ഫർണിച്ചർ ഷെഡിലാ പോളിഷാ പണി. ഉം പിന്നെ ഒന്നാമത് വീട്ടിലിപ്പോ ഞ ഞാനേ ഉള്ളൂ, രണ്ട് മൂത്തച്ഛമാരും വേറെ പോയിട്ടുണ്ട്, എളച്ഛന്റെ നിക്കാഹെ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പൊ അങ്ങനെങ്ങനെങ്ങനെ ആക്കം പോലേ ആക്കം പോലെ ആക്കാം പോലെ പറഞ്ഞാ ആക്കം പോലെ ആയി.
ആഹ്. അത്ശരി. എളേച്ഛന്റെ നിക്കാഹ് ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂല്ലേ. ആഹ് ആ എല്ലാരും പ്പ പ്പെന്റെ നാത്തൂനൊന്നും കൂടി വീട് പണിയിപ്പൊ ഫുള് കഴിഞ്ഞിക്ക്ണ് ട്ടോ പിന്നെ ഉള്ളിൽ ചെറിയ ചെറിയ ചില്ലറ പണികളൊക്കെ ഉള്ളു. എന്നാലും കുടിരുന്നിട്ടില്ല ഇത് വരെയിട്ടും കുടരിക്കാണ് കുടരിക്കാണ് അങ്ങനെ പോവാ ഇഞ്ഞി അതായത് അബ്ദുലാമിനെ ആർത്തെ അറിയണ്ട്.
ആഹ് ആഹ് അതാണ് നമ്മുക്ക് വീട് പണി തുടങ്ങിയാലുണ്ടല്ലോ അതുങ്ങട്‌ അതൊന്ന കഴിഞ്ഞ് കിട്ടാഞ്ഞാലൊരെടങ്ങേറ് എത്രാറിയോ നമുക്ക്ടു അത്രെ ആഗ്ര വീട് പണി തുടങ്ങിയിട്ടില്ലെങ്കി നമക്ക് അത്ര വര ല്ല ആഗ്രഹം ഇതുങ്ങിട്ട് തുടങ്ങിയാൽ ഐക്കൊന്ന് മാറി താമസിക്കാൻ നല്ല പുതെ എന്റ്ത് ആയിരത്തി നാന്നൂറ്റി മുപ്പത്തെട്ടോ അങ്ങനെ അങ്ങനെ
ഫസ്റ്റെരിയാവട്ടെ എല്ലാരും സ്വപ്നല്ലേ
അതെ എല്ലാർക്കും ഉണ്ടാവട്ടെ അതന്നെ വീട്ന്ന് പറഞ്ഞ എല്ലാരും ഒരു സ്വപ്നല്ലേ നമ്മക്കായിട്ടൊരു ഇരിടം നമ്മള ഇഷ്ടത്തിന് നമ്മുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലാണല്ലോ വേറെ ആ
ആഹ് അതെ അതെന്നെ
ഉം ഉം അതെ പിന്നെ എന്താ
ആഹ് ഒരാള് എന്താ ഫോണില് ഉണ്ടാര്ന്ന്
ഏഹ്
അംഗൻവാടി ഒരു കോടിയ
അതെ ഓ ആഹ്! ശരി ഇ പോണം ഞാൻ പോ ഈ പറഞ്ഞപ്പോള ഓറത്
ആ ഞായറാഴ്ച അല്ലെ ഞാന കണ്ടിട്ടില്ല മെസ്സേജ് കണ്ടോ വിളിച്ചപ്പോളാണ് നോക്കുന്നത്
അ ശരി അവരുടെ കൂടെ പോവുയിരിക് കുലകള് പോവാനൊന്നും മഴി ഉണ്ടാവലോല്ലേ
ഒളന്നും കുഴപ്പമില്ല ആ് ഓർ അത്രയും വന്നരു കുട്ടിണ്ട അവളെ
ആഹ് അപ്പൊ പിന്നെ ഫ്രണ്ട്സ ആയിട്ട് അങ്ങനെയാണ് പോവല്ലോല്ലേ
ആ അതല്ലെ
പിന്നെ എന്താപ്പ എന്നിട്ടിപ്പോ ചോറക്ക ചോറായിന്നാ പറഞ്ഞത്
ആ എ്റെ അപ്പൊ അസ്മന്റ കക്കെ കൊടുന്നന്ന് ശബ്ദാണ് കേ കേട്ടത് കൂട്ട മൂപ്പ നല്ല മയത്താണ് പണി അ മീന് കൊടന്നന്നക്കാണ് വാർപ്പിന്റെ പണിയണ്ട്
ആ ആ് അത് ശരി ആ ഇപ്പൊ മഴയൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടല്ലേ
ആ ബുദ്ധിമുട്ട് എന്താ ചെയ്യ ജീവിതം മുന്നോട്ട് കഞ്ഞി കുടിക്കണ്ടേ ആ എല്ലാം പണിക്കോ എല്ലാം പണിക്കോ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അപ്പന്ന ഏത് ഓഫിങ്കി
ആ അവർക്ക് ഈ വെയിലത്താണ് വെയിലത്ത് ഭയങ്കര അടങ്ങാറാന്ന് പറയാം അതിപ്പോവർക്കും ഉണ്ടാവട്ടോ അല്ല നല്ല
അതല്ലേ അതല്ലെ ഏത് ഓഫീസിലണങ്കതോ അവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ട് വല്ലാം ഉണ്ടാവും ഉണ്ടാവും ആയ് എത്ര ന്താ ആ ഞാൻ വിളിക്കണ്ട്
ആ ഓക്കെ